ആഹ് ഹലോ
ആഹ് കേക്കാണ്ടോ
ആഹ് കേക്കാം നേരത്തെ എന്തേത് ഇത് എന്തായി കിട്ടാതായി
അത് ഈ നൈറ്റ് ആയില്ലേ പിന്നെ ഈ റേഞ്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടാവും ഈ മഴ പെയ്ത് കഴിഞ്ഞ പിന്നെ ഓട്ടോമാറ്റിക്കിന് പിന്നെ നമ്മള് കട്ടാക്കൊന്നും വേണ്ടോ ഓട്ടോമാറ്റിക്ക് കട്ടാവും
ആഹ് അതാണ് ഉം മഴ തുങ്ങനെ ഊകൂടി വരാണ് ഇഞ്ഞി എന്തൊക്കെ
ഉം പേടിയാണ് ഓരോന്നാണ് കേക്കുമ്പളേ അവിടെ ഇവിടൊക്കെ ഓരോന്ന് കേക്കല്ലേ
എന്റെ മോനാണെങ്കിൽ എത്തിട്ടില്ല
ആഹ് അതൊക്കെ ഈ പുറത്തു പോയതല്ലേ ഒക്കെ സമയം ആവുമ്പോ ഓല് ഉള്ള്ക്ക് എത്തിക്കോളും
ഉം പിന്നെ ഹസ്ബൻ്റ് എത്തിയോ കെടന്നിക്ക്ണേ കെടന്നിക്ക്ണേ മക്കളൊക്കെ കടന്നുക്ക്ണ് ഏഹ്
നേരത്തൊർങ്ങൊ എല്ലാരും
നേരത്തെ ന്നാൽ നാളെ സ്കൂൾ സ്കൂളൊന്നുല്യല്ലോ
ആഹ് നാളെ ഞാറാഴ്ചേണല്ലൊലെ അപ്പോന്ന് രാവിലെ നല്ല ഒർങ്ങേക്കാരല്ലെ
എങ്ങനെ
അപ്പൊ രാവിലെന്ന് ഒർങ്ങേക്കാരല്ലെ
ആഹ് ആഹ് ആഹ് ആഹ് അത്രേ ധൃതി പിടിച്ചെണീക്കണ്ട
ആഹ് ആഹ് സ്കൂള്ണ്ടെങ്കി പിന്നെ ഇവരയ്ന് സ്കൂളും മദ്രാസൊക്കെ ഒരുമിച്ച്ള്ള സ്കൂളാണ് അവര്ക്ക് വൈകുന്നേരാണ് മദ്രസ വൈകുന്നേരാണ് മദ്രസ അതോണ്ട് എന്നാലും ഏഴേമുക്കാലിന്ന് ബസ്സ് വരും
ലഞ്ച്ബോക്സ്ക്കെന്താണ്ടാക്കി കൊട്ക്കല്
അത്ക്ക് എന്തേലൊക്കെ ഉരുളക്കേങ്ങോ അല്ലേ ചിക്കനോ ബീഫോ പിന്നെ മൺപയറോ സോയാബീനോ. ഏഹ് അങ്ങൻത്തെ ന്തേലൊക്കെ ഐറ്റംസും. ആ അതൊക്കെ തന്നെ എല്ലാരും വ് ഉണ്ടാക്ക
കൊണ്ടാവില്ലേ ആഹ് യൂട്യൂബ്തൊർന്നാല് ഭെയ്ങ്കരരസാ കാണാൻ പു ലെഞ്ച് ബോക്സ് കൊണ്ടോണ കാണാനൊക്കെ ഓരോ പേരൻസ്ഇങ്ങനെ ണ്ടാക്ക്ണകാണുമ്പോ ഭയങ്കെരരസ്സാണ്. പങ്ങനെ അമ്മ്ള് പട്ച്ചങ്ങനെ ഓർമ്മെവരും.
ആഹ് ആഹ് ഞാനൊക്കെ സ്കൂള്പോയ സമയത്ത് ത്ത് ഇന്ക്ക് തക്കാളി കൂട്ടാൻ വെണ്ടക്
ആഹ് ന്റെഇമ്മ അങ്ങെൻ തന്നെ പറ്യല് ഫുളള് ഉപ്പേരി ഒര്ചമ്മന്ത്വാക്കാരം സമയത്ത്ക്ക്ഫുൾ പൊര്ച്ചവാണം ഇപ്പേരിണ്ടായ്ക്കോട്ടെ ചെട് ക്ടപൊര്ച്ചവാണം കാരണം ഈമര് ക്കില്ലാതെ ചോറ് പോകൂല.
ആഹ്ആഹ്ആഹ് ഇവര്ക്കൊന്നും അങ്ങൻത്തെവേണ്ട ഇവര്ക്കൊക്കെ ഒരു ഉർളക്കേങ്ങ് പൊര്ച്ചതൊക്കെ കൂട്ടി ചോർന്നാൻകയ്യും.
ആ പിന്നെ ഇന്നെപ്പോലെ തന്നെ തന്നെ ഉർളങ്ങേങ്ങ് ണ്ടായി സൊയാബി യസകിവെണ്ടക്കപൊരി ചെ ത് വൈഴ്തനങ്ങപൊര്ച്ചത് അധികം പൊര്ചെന്നേ ക്കാരം. നമ്ക്ക് ആ സമയാ വ്മ്പോ ഈഉ ഇപേരിക്കെ വേഗംട്താവും ക്ഷെപൊര്ച്ചെതമ്മക്ക് ചോറ്ല്മെ കൂട്ടി ത്തിന്നാലോ
ഉം ഉം ഉം
വയ്‌ങ്കെരസ്സ്വാണ് അങ്ങ്നെ തിന്ന്മ്പോ എല്ലാതും രസ്സാണ് എന്ത് രസങ്ങൾ എല്ലാത്തിലുണ്ട്.
ആഹ് ഇൻക്ക് മൂന്നാക്ക് കൊണ്ടോണം. ഫുഡ്. മൂന്നാൾക്ക് കൊണ്ടോണം ചോറ് ആഹ്
മൂന്നാക്ക് ഒറ്റിസ്റ്റിസ് പെങ്ങള്ണ്ടോ
അല്ലല്യാഅങ്ങനൊന്നും ഞാൻശീലാക്കീട്ടില്ല ഒന്ന്ണ്ടായി ഒന്ന്ണ്ടാക്കും അതെല്ലാര്ക്കും കൊടുക്കുന്നാ തന്നെ ആവൂലാചെറ്തെക്കെ എണീറ്റ് എണീറ്റ് ഭക്ഷണൊക്കെ കഴിച്ച് കുളിപ്പിച്ച് യൂണിഫോമൊക്കെ ഒക്കെ മാറ്റുമ്പൊയേക്ക് സമയം ഒരുപാടാകും അപ്പെഎല്ലാർക്കും പറ്റ്യൊരു കൂട്ടാനുണ്ടാക്കും
ഉം
ആഹ് പിന്നെ ഞങ്ങ്ക്ക് സ്കൂൾ ബസ്സ് വര്നോട്ത്ത്ക്ക് കൊറ്ച്ച് ന്നട്ക്കാന്ണ്ടേ
അപ്പൊഉള്ള്ക്ക് വണ്ടി വര്ല്ലാ
ഞങ്ങള് പർഞ്ഞാകാക്കാൻന്റെവ്ട്. ഗെയ്റ്റിൻ്റ അവ്ടെപിന്നെ രു മറ്റേകാക്കാൻ്റെ വ്ടും കഴിഞ്ഞ് മൂന്നാമ്ത്തെ വ്ടാണ് ഞങ്ങെളെവീട്.
ഉം ഉം
ഹലോ?
ആഹ് കേക്കാണ്ട് കേക്കാണ്ട്.
ആ ആ അപ്പൊ കുറച്ച്ങ്ങോട്ട് നടന്ന് പോവൻ ഇട് ഒരു അഞ്ചിമിനിറ്റ് അഞ്ച് മിനിറ്റ് ഒരു ഏഴ് മിനിറ്റ് ഒക്കെ അങ്ങനെ നടത്ത
ട്രിപ്പ് ഒക്കെ പോവലുണ്ടോ ട്രിപ്പ് ഒക്കെ പോവലുണ്ടോ ഇപ്പ
ട്രിപ്പ് ഞങ്ങളെല്ലാ വെക്കേഷനിലും പോവും നിങ്ങള് പോവല് ഉണ്ടോ?
ആ ഞങ്ങിങ്ങനെ എടുത്തക്കങ ഇങ്ങനെ ലോങ് പോവാന് നമ്മള് ഫാമിലി ആകുമ്പോ. അയിന് മാത്രമുള്ള വണ്ടിന്നുമല്ല. നമ്മള് ബസ്സിലൊക്കെ തന്നെ പോകണ്ടേ വരും. അങ്ങനെ പോയി. റബീ അവ്വൽന്റെ സമയത്ത് നമ്മള് ബസ്സ് വെച്ച്ക്കാണ്ട കൊടേക്കനാൽക്ക് പോയി മുപ്പത്തിനാല് സീറ്റ്ള്ളതില്
ആഹ് ആഹ്
രണ്ടു മാസം മുന്നേന്നെ നമ്മള് പ്ലാനിങ്ങ് തൊടങ്ങും ന്നാലെ ആഹ്. നേരവുമ്പ അളുകള് ഇണ്ടാവുള്ളോ
ആഹ് ആഹ് ആഹ്
പിന്നെ അപ്പ ഞാനില്ല അവിടെ അങ്ങനെ ഇവിടെ എങ്ങനെണ കുട്ടിക്ക് വയ്യ എക്സാം ഇണ്ട് അതാണ് ഇതാണ് ഞാൻ ഒരു വിധത്തിലണ് സെറ്റ് ആയണ് കൊണ്ടേയി എല്ലാരി
ആഹ് ഞങ്ങളെല്ലാ വെക്കേഷനിലും പോവല്ണ്ട് ഒരു വെക്കേഷൻ ല് ഉമ്മാന്റെ ഫാമിലിന്നാണെങ്കില് മറ്റേ വെക്കേഷൻല് ഉപ്പന്റെ ഇതീന്ന് ക്രിസ്മസില് ക്രിസ്മസിന്റെ പൂട്ടില് ഇപ്പന്റെ ഫാമിലിന്ന് പോകും ഇപ്പ ഈ രണ്ടു മാസ് പൂട്ടില് ഇമ്മാന്റെ ഫാമിലിന്ന് പോകും
എടക്ക പോയത് ന്നിട്ട്
ഇപ്പം ഞങ്ങളിവിടെ ഞങ്ങളെ അടുത്തന്നെ ഒരു റിസോട്ട്ണ്ട് അവിടെ പോയി കഴിഞ്ഞ ക്രിസ്മസിൻ്റെ വെക്കേഷൻല് ഞങ്ങള് വൈത്തിരില്ലേ ഇവിടെ വയനാട് ആഹ് അവിടെ
കേട്ടിട്ട്ണ്ട് ഇൻസ്റ്റ തൊർന്ന റിസോർ ഒരു ദിവസംങ്ങനെ കാണുന്നുണ്ട്.
ആഹ് പിന്നെ അയിന്റെ മുന്നത്തെ വെക്കേഷൻല് മൂന്നാറ് പോയി അയിന്റെ മന്നത്തെ കേഷനില് ഇവിടെ തന്നെ വയനാട് റിസോർട്ട് പോയി അങ്ങനെ അങ്ങനെ ങ്ങനെ രണ്ട് ടീ ആഹ് ലോങ്ങണ് പിന്നെ ഇവിടന്ന് ഹസ്
ച്ച് അങ്ങനെ ഒനു പോവുല്ല
ബീച്ചൊന്നും പിന്നെ നമ്മളൊരു ട്രിപ്പ് ആക്കി കൂട്ടലില്ല
അല്ല നമ്മള് ഇങ്ങനെ അങ്ങനെല്ല ഒരു നമുക്ക് ടൈം പാസ് ഒര്ങ്ങനെ വെറുതെരിക്കുമ്പോ ചടപ്പ്
പ്പട്ത്ത് അങ്ങനെ പ്പടുത്ത് ഒരീസ ഞങ്ങള്ൾ പോയി ഇനി മമ്പറൊക്കെ കെട്ട്ണോ
ആഹ് ആഹ്
ആഹ് മമ്പറം പോവ്മ്പ ഞങ്ങള് ചാലിയം ബീച്ച്ക്കും പോവാ അവിടുന്ന് എളുപ്പമാണ് അത് ഇപ്പൊ സ്കൂള് തൊറക്ക്ണെന്റെ ഒരു രണ്ട്
ആഹ് ഞങ്ങള് മിഞ്ഞാന്ന് പോയി മമ്പൊർത്ത്ക്കൊക്കെ
ഏഹ് അത്ശരി
അന്നും മഴന്നുണ്ടായിരുന്നില്ല കുഴപ്പില്ലങ്ങെ ഹൈലെറ്റ് മാള് കോഴിക്കോട് ഹൈലെറ്റ് മാള് അങ്ങനെ ഇങ്ങനെ
ആഹ് ആഹ് ആഹ് അങ്ങനെ തന്നെ
അപ്പൊ തന്നെ നമ്മള് വൈബിനനുസരിച്ചൊക്കണ്ട് ആഹ്
ആഹ
കാർ എടുക്കാൻ നിച്ചല്ല അതികങ്ങള് സ്കൂട്ടി മ്മല പോവാ
വണ്ടി ഓട്ടോ ആള്‌ ങ്ങള് ഓട്ടോ
ആഹ് ഞാൻ ഓടിക്കോടിക്കും ഓടിക്കും
കാറോട്ടോ?
സ്കൂട്ടി
ആഹ് സ്കൂട്ടി കാർമെക്കൊന്നും എത്തിട്ടില്ല
അതെ ഞാനും അങ്ങനെ തന്നെ സ്കൂട്ടി ഓടുത്തും കാറ് അമ്മക്ക് എത്തിയിട്ടില്ല ഞാന് കാറ് ഒക്കെ പഠിക്കാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട് ഇനി അയിൻ്റെ ഇടയിൽ ഒരു ജോലി
നല്ല ധൈര്യം ഉണ്ടെങ്കിൽ എന്തും നടക്കും ഞമ്മളിപ്പോ സ്‌കൂട്ടി പഠിക്കണ സമയത്താണ് ഒരു കുട്ടി വണ്ടി ഇടിച്ച്ഗാണ്ട് മരണപ്പെട്ടത് നമ്മക്ക് ആകെ പെൺകുട്ടി അപ്പൊ നമ്മക്ക് ആകാണ് പേടിയാവും ഓരോന്ന് കാണുമ്പോ കേൾക്കുമ്പോളൊക്കെയേ
ആഹ് ഈ എന്താണ് ലൈസൻസിന്റെയോക്കെ സമയത്ത് ബൈക്കാണോ സ്കൂട്ടിയാണോ
ലൈസൻസ് എടുക്കാണെങ്കില് സ്കൂട്ടിയും മറ്റേ കാറും കൂടി ഒപ്പെടുക്കാണാ നല്ലത് എന്നാ ഒറ്റ ലൈസൻസ് ഒക്കെ നമക്ക് കിട്ടും മറ്റേ നമ്മളിങ്ങനെ മാറി മാറി എടുക്കാൻ നിക്കണ്ട വരും
അങ്ങനെയല്ല നമ്മുക്ക് സ്കൂട്ടിൻ്റെയിനാണെങ്കിൽ അതിൻ്റെ ലൈസ് അതിൻ്റെ ടെസ്റ്റ് തിന് പോകണം കാറിൻ്റേന് കാറിൻ്റെ ടെസ്റ്റ്
ആഹ് ആഹ് പക്ഷെ രണ്ടും അമക്ക് ഒന്നിമ്മേ കിട്ടുന്നാ പറഞ്ഞത്
ആഹ് ആഹ് അങ്ങനെ കിട്ടും പിന്നെ വേറെ എന്തൊക്കെയാ എന്തെ വർക്ക് എന്തേലും ചെയ്യുണ്ടോ ജോലി
ഇല്ല ചെയ്തിരുന്നു പിന്നെ നമ്മുക്കിങ്ങനെ ഹെൽത്ത് പ്രശ്നം കാരണം നമ്മൾ നിർത്തും പിന്നെ സ്റ്റാട്ടെയും അങ്ങനെയൊക്കൊയിട്ട്
എന്താ ടീച്ചറാ
അല്ലല്ല ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആണ് പിന്നെ കോഴ്സ് പഠിച്ചിരുന്നു പിന്നെ അങ്ങനെ അയിന്റെ ജോലിക്ക് പോവും പിന്നെ ഇങ്ങനെ നിർത്തും എനിക്ക് ഉച്ചക്ക് ഉറങ്ങി ശീലായോണ്ട് ഉറക്കം കിട്ടിയില്ലെങ്കില് എനിക്ക് ഭയങ്കര പ്രഷറാ തല വേദനായി
നമ്മള് ആഹ് വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞാൽ ഉച്ചക്ക് കിടന്നുറങ്ങിണീച്ചലാ സുഖം ജോലിക്കുന്നുആഹ് ഇപ്പോൾ
ഉം ഉറങ്ങി ഉറങ്ങി ചടച്ച് ഇപ്പൊ പൊറത്ത് ജോലിക്കോണോന്ന് ജോലിക്ക് പോയാൽ തൊടത്തും ഏഹ് എന്ത് വീടാണ്ടാണത് മറ്റേ തിരിച്ച് വന്നാലും പേരേത്തെ പണിയെടുക്കണം കൊറ പോകുമ്പോഴും പണിയെടുക്കണം വന്നാലും പണിയെടുക്കണം ബോഡിക്കും റെസ്റ്റും കിട്ടണില്ല അപ്പൊ ഒന്നും പെര വെറുതെ ആഹ് പക്ഷെ നമ്മക്കും സംബാധിച്ചാ നമ്മള് കൈയിക്കന്നല്ലേ കിട്ടാന്നാ ആലോ
ആഹ് ആഹ് എല്ലാരേം അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ് ഇല്ലേ
ശർക്കര ഉരുക്കാൻ നമ്മള് മാറ്റി ചെയ്യും
ഷമ്ന ഷം സൗണ്ട് കൊറക്ക്
അപ്പൊ അങ്ങനെ കിടക്കാൻ തന്നെ എന്താണ് മോന് വരാൻ വെയിറ്റ് ചെയ്യാന് ഉം ഓന് എത്തട്ടെ എന്നിട്ട് ആഹ് മെത്തേ കിടക്കാന് ആഹ് അപ്പൊ ഹസ്ബണ്ട് എത്തിയോ.
ആഹ് എത്തി ഇനിപ്പോ ഫുഡ് കൊടുക്കണം. ഫുഡ് കഴിക്കണം ഭക്ഷണത്ത് അച്ഛാ. പശേല്ണ്ട്ന്ന് കണ്ടാല് നമുക്കേറ്റെ വെഷ്പ്പാണല്ലോ.
ഉം.
കൊഴ്പ്പുന്നുല്ല അങ്ങനെ.
പിന്നെന്താ ടൈം പാസായിട്ടെന്താണ്.
അങ്ങനെ പർഞ്ഞ സമയ ആഹ് റീല് കാണാ. ന്നെ ചിത്രം വരക്ക കളറ് കൊടുക്ക. പിന്നെന്താ ഇ കെട്ന്നൊറങ്ങ. എന്തേലൊക്കെ പണി ചെയ്യ അങ്ങൻത്തന്നെ ന്ന ഇന്നത് ന്ന്ല്ലാതെ. എല്ലാരും എല്ലാത്തിലുങ്ങനെ തലടും.
ഉം ഉം ഉം.
ത്രംൽന് കളറ് ബുക്കുണ്ടാവൂലേ കുഞ്ഞു കുട്ടിയാളൊക്കെ. അതേന് മീഷോന്ന് വാങ്ങ്യത ഇൻക്ക് ബോറടിച്ചിട്ടേ.
ആഹ് ആഹ് അയ് ചെയ്യയ്ക്കാരല്ലേ.
ഇത്ങ്ങ് ചെയ്യും ഇപ്പൊ താത്താന്റെ കുട്ടിയാളൊക്ക്ണ്ടാവുമ്പോ എല്ലാരുകൂടെ ഒരുമിച്ചിരിന്ന്ങ്ങാണ്ട്ങ്ങെനെ കൊടുക്കും.
ആഹ് ആഹ്.
അ അങ്ങനൊക്കെ ടൈമനെ കളയും പിന്നെ മെയിനൊറങ്ങ.
അടിക്കോ അടിക്കോ.
ഇല്ലല് ആഹ് ചെറുതായിട്ടൊക്കെങ്ങനെ ഷേപ്പാക്കാനും മൂട്ടാനൊക്കെ തന്നെ അറിയൊള്ളൂ.
ഏഹ്.
ഓവറ് അറിയില്ല അത് ഞാനിങ്ങനെ ചെയ്ത്കാണ്ടൊക്കെ അവിട്ള്ള മിഷീന്. ഓട്ടോമാറ്റിക്കല് മിഷീന നമ്മള് കാല് വെച്ചിനൻസരിച്ച്ക്കാണ്ടാണ് സ്പീഡ് പോവും ചെയ്യു ചെയ്യും. നമുക്കയ്ലൊരു ഇത് ല്ല ചെയ്യുമ്പോ ഒരു പേടി അപയ്മക് ഇരി ക്കൂല സാധാ മിഷി
അവ്ശ്യയിട്ട് നമ്മള് പഠിക്കണ്ട കാര്യങ്ങളാണ് സ്റ്റി ഏ അടിച്ചല്. ഡ്രൈവിങ്. ആഹ് അതൊക്കമ്മക്ക് അത്യാവശ്യായിട്ട് പഠിച്ച് വെക്കണം. ഇന്നയ്ക്കോട്ടന്നാ.
ആഹ് ഓക്കെ ഇന്നാ ശരി.
ആഹ് ഓക്കെ.